എന്താ വർത്താനം.
നല്ല വർത്താനം ഫുഡ് കഴിച്ചോ
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല
ആഹ് ഇല്ല ഇല്ലാ കഴിക്കാൻ ആവണുള്ളൂ. കുട്ടികളൊക്കെ സ്കൂള് വിട്ട് വന്ന് ഒരു റൗണ്ട് കഴി ച്ചു ഇനിയിപ്പം അടുത്തത് ഇപ്പം കഴിക്കാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞാല്.
എന്താ ഫുഡ് എന്താ ഇന്ന്
ഇന്ന് ചോറും ആഹ് ചോറും മീൻ കറിയും
ആഹ്
എലോര് ചപ്പാത്തിംക്കോ കഴിക്ക നിങ്ങക്ക് എന്താ ഫുഡ്.
ഞങ്ങൾക്ക് തന്നെ ഞാനും ഉമ്മിം ചോറ് കഴിക്കും പിന്നെ ഹസ്ബൻ്റും. ചപ്പാത്തി കഴിക്കും രാത്രി.
ആഹ് ഹ് ആഹ് കഴിക്കാൻ ആയോണ്ട്.
ഇല്ലേ ഞങ്ങള് കഴിക്കാൻ ഒമ്പതര പത്തുമണ്യോക്കെ ആകും.
അ അ അഹ്. ഞങ്ങൾ അത്രെന്നും ആവൂല്ലട്ടോ എട്ട് മണി കഴിഞ്ഞേക്ക് പിന്നെ കഴിക്കാൻ തുടങ്ങും എട്ടരഒക്കെ ആകുമ്പോ.
ആ അപ്പൊ നേരത്തെ കിടക്കോ?
ആഹ് നേരത്തെ കടക്കൂല. പക്ഷെ ഫുഡ് എട്ടര ഒമ്പത് മണി ടോള്ളില് കഴിക്കും എന്തായാലും ചെലപ്പോ എട്ട് മണിക്കൊക്കെ കഴിക്കും.
അങ്ങനെ കഴിക്ക കഴിക്കണങ്ങനെ അങ്ങനെ നല്ലത്.
ആ ആഹ് എന്താനറിയോ നമ്മള് ഫുഡ് കഴിക്കലും കിടക്കലും ഒരുമിച്ചാവും.
ആഹ് അങ്ങൻത്തന്നെ ഞാ കടക്കല്.
ഞങ്ങള് കുറച്ച് മുമ്പ് വരെ അങ്ങനെ തന്നെയായിരുന്നു ഞമ്മള് വയറ് നിറയ അങ്ങോട്ട് കഴിക്ക ക പിന്നെ ഒറങ്ങ പിന്നെ അങ്ങനല്ലെ ചെയ്യല്.
ആ അതാണെയ് ശരിക്ക് ദഹിക്കൂല്ല പല പ്രശ്നങ്ങളൂണ്ടാവും.
അ ആഹ്
മഴണ്ടൊവടെ.
മഴ ന്ന് നല്ല മഴുണ്ടല്ലേ പൊതുവെ എല്ലായിടത്തും.
ആഹ് എല്ലോട്ത്തൂണ്ട് രാവിലെ പെയ്തുകൊണ്ടേയിരിക്ക. പ്പോന്ന്
ണ്ട്ടാ പിന്നെ ഒരു കൊറച്ച് സമയം ഒരു ഇടവേള കിട്ടി ല്ലെ ചോർച്ച.
ആഹ് എടക്കൊന്ന് ങ്ങെന നിന്ന് ഇപ്പൊ നിന്ന്ക്ക്ണ്.
ആഹ് ആഹ് ആ ഇവിടെങ്ങനെ പെയ്തുകൊണ്ട്ക്കാണ് ങ്ങനെ ചെറുതായിട്ട് നല്ല ശക്തമായ മഴല്ല. ആഹ്
ം ഇഞിപ്പ ആ അഞ്ചു ദിവസം നല്ല മഴ ഉണ്ടാവുന്നല്ലേ പറയുന്നത്.
ആഹ് ഉണ്ടാവണന്ന് പറയുന്നു പക്ഷെ എന്താ പറയയാ ഇ പ്ര്രാവശ്യം നല്ല മഴ കിട്ടിയിട്ടില്ലല്ലോ അല്ലെ? ഇവിടെക്കെ ശരിക്ക് ഇന്നാണ്. ആഹ് ഇന്നാണ് ശരിക്ക്ങ്ങനെ നിന്ന് പെയ്യണത്.
ആഹ് അതൊക്ക് കഴിഞ്ഞ്. കുറെ കഴിഞ്ഞല്ലേ മഴ കിട്ടിയത്. ന്നിട്ടും ഭയങ്കര ചൂടല്ലേര്ന്നു.
അതെ നല്ല ചൂടേര്ന്നു. വെള്ളത്തിന് ന്നാലും അങ്ങനൊരു ക്ഷാമണ്ടായിട്ടില്ലലെ ചൂട്ണ്ടായാലും.
അല്ല ഇപ്രാവശ്യം വെള്ളത്തിന് ണ്ട് ചെലോട്ത്തൊക്കെ നല്ല ക്ഷാമം ണ്ടായിട്ടുണ്ട് അ അവിടെ ന്റെ താത്താന്റെ അവിടൊക്കെ ഓലെ കെണറ്റിലൊക്കെ വെള്ളം വറ്റീന്നു.
ഏ നിങ്ങക്ക്ണ്ടോ വെള്ളം?
ഞങ്ങകൊക്കുണ്ട്ക്കെ വെള്ളഷ്ടംപോലണ്ട്.
ഏ
അവരെ അട്ത്ത വീട്ടിക്കൂടൊക്ക വെ കെണറ്റില് വെള്ളല്ലാന്ന് പറഞ്ഞീന്നു. കൊറച്ച ദിവസേ ഉള്ളേനാൽ ആ ബുദ്ധിമുട്ട് ട്ടോ
അ അ ആഹ് ആ ആ് ഞങ്ങക്കു അതേപോലെ കുടിവെള്ളം ഞങ്ങളെ അട്ത്ത വീട്ട്ന്ന് അ്ട്ക്കലാട്ടോ. ഓസിട്ട്കാണ്ട്ട്കാവും. ഞങ്ങക്ക് കിണറൊക്ക കൾച്ച്ട്ടും ഒക്കെ പാറ. വെള്ളല്ല ആഹ് പിന്നെ ങ്ങള്ങ്ങനെ സാധാ ടോയ്ലറ്റ് വാഷ്റൂം അയിനൊക്കെ ബടെ കൊറച്ച് അങ്ങട് പോണം അവടെ കോറീല് മോട്ട്റ് വെച്ച്ക്കാണ്.
എ എ ഏഅപ്പൊ കൊഴല് കെണർ കുത്താംപറ്റൂല.
കൊഴൽകെണറ് മറ്റേതൊക്കെ ഒരുപാട് കളച്ച്ക്കുണു അയിലൊക്കെ പാറേണ് ഞി കൊഴല് അടി ക്കണന്ന് പറയണ് കൊഴ ൽഇതുവരെ അടിച്ചച്ച് നോക്കിയിട്ടില്ല ഇങ്ങനെ എല്ലാ സ തുണീമറാണ് കാണുമ്പോ. മ നല്ലൊരു ബുദ്ധിമുട്ട് ഇനി എന്തായാലും ആഹ്.
ത്യേകതയാണല്ലേ.
ആ ബടയീടെ കൊറച്ച് സ്ഥലങ്ങനെ ഏ അ അപൂർവങ്ങളായി ഓരോ വീട്ടുകാർക്ക് കിട്ട് അധികം എങ്ങനെ അറിയോ വിട്ട്ങ്ങനെ പാടോം അങ്ങനെക്കെണ്ടാവലോ അങ്ങനെ അവിടെയൊക്കെ കിണറുത്തീയിട്ട് അവിടന്നൊക്കെ മോട്ടോർ വച്ചക്കാണ് കുടിവെള്ളത്തിനന്നെ
പാടത്ത് പിന്നെ നല്ല വെള്ളം ഇണ്ട്
ആഹ് നല്ലം വെള്ളണ്ടവും ഉം പിന്നെ കുടിവെള്ള പദ്ധതി വരണം ഇഞ്ഞി ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഹലോ ഇങ്ങളവ്ടൊക്കണ്ടോ? ഇങ്ങക്ക് പിന്നെ വെള്ളത്തിനു ക്ഷാമ
ആ ഇണ്ടേ അതെല്ലാട്ത്തുണ്ട് ഇവിട്ക്ക്ണ്ട്.
ഏഹേ ആ ആ അയിന്റെ ടാങ്ക് ഒരുപാട് വല്യയ ടാങ്കാ അത് ഞങ്ങളെ കൊറച്ച് തൊട്ടടുത്ത് തന്നെയാണ്. ണ്ടാക്കി തുടങ്ങി ഒരു രണ്ട് മൂന്ന് നെല ആയി അത്രയും വല്യയ ടാങ്ക് ആണോ അത്ഞ്ഞ് വന്നാല് പിന്നീം കുറച്ച് വെള്ളത്തിന്റെ ക്ഷാമംകുറയുംന്ന് കരുതാ ഞങ്ങക്ക് ഈ വള്ളല്ലാത്ത വീട്ടേര്ക്കൊള്ളൂ ബുദ്ധമുട്ടല്ലാത്തവർക്ക് പിന്നെ വള്ളത്തിന് ബുദ്ധിമു
അല്ല അത് പ്പൊ പാസ്സായിട്ടില്ലേ അത് വന്നിട്ടില്ലേ ഇത് വരെ ആയിട്ട്
ഇല്ല അത് ടാങ്കിന്റെ പണി നടക്കുണൊള്ളൂ ഇങ്ങനെ റോഡ് സൈഡ് കൂടി ഒക്കെ ഇങ്ങനെ അതിന്റെ പൈപ് പൈപ്പും കൊട്ന്നെറക്കിക്ണല്ലോ പണിയൊന്നും ആയിട്ടില്ലല്ലോ. ഇങ്ങളെവിടെ ഒക്കെ അങ്ങൻ തന്നെഅല്ലേ
ആ ഞങ്ങക്കത്‌വെടെ കൊറേയായി ആ വെള്ളം ഞങ്ങളൊന്ന് ചെടികള് നന ക്കാ മാത്രേ ഇവിടെ ഉപയോഗിക്കൊള്ളൂ.
നിങ്ങളവിടൊക്കെ
ആഹ് ഇണ്ടേ കൊറെ ആയി ആ വെള്ളം വര്ണ് ചെലപ്പോ രാവിലെ വരും ഞങ്ങള് ഉപ ഗിക്കലില്ല ഒന്നിനും ഉപയോഗിക്ക്ല്ല ചെടി നനക്കാ മാത്രം അ തന്നെ അത് ചെല സമയത്തേ ഒള്ളു ചെലപ്പോ രാവിലെ ചെലപ്പോ കാണാ വൈകുന്നേരം പൊച്ചക്കെ അങ്ങനെ നേ തൊറക്കും തൊറന്നോക്കുമ്പോ ചെലപ്പോ കാണും
ഏഹ്
പിന്നെ എന്താന്നോ ഞമ്മള് ആ ആ പൈസ കൊടു പിന്നെ ഞമ്മള് പിന്നെ കറന്റ ഒക്കെ ഇല്ലാതെ കുടുങ്ങല്ലോ മുറിന്റെ ടാങ്കില് വെള്ളം തീരുവല്ലോ ആ സമയത്തൊക്കെ ഞാൻ ചെലേപ്പൊക്കെ തിര്മ്പാനും ഇതിനൊക്കൊ ഇട്ക്കാ ഉം ആഹ് ഇപ്പ നമുക്കൊരു ഉപകാരാ ചെലപ്പയ്ന് ആ സമയത്തയ്ന് അയില് വെള്ളാന്നും ഇണ്ടാവൂല്ല
ആഹ് ആഹ് ആഹ് ആ ബെള്ളല്ലാത്ത സമയത്തൊരു ഉപകാ തന്നേണ് വെള്ളല്ലോലും അല്ലെ അത്ഇടുത്തില്ലെങ്കി പിന്നെ വെള്ളം കിട്ടൂല്ല ല്ലേ? ഞമ്മക്ക് വേണ്ട സമയത്ത് പിന്നെ കണക്ഷനിട്ത്തിട്ടില്ലെങ്കി വെള്ളം ക്‌ട്ടൂലല്ലോ? ആഹ് ആഹ് ആഹ്
ആഹ് അതാണ് കിട്ടൂല്ലേ ന്ന്ട്ട് പിന്നെ ഇഞ്ഞ് ഞങ്ങളെ അയിലെ ഇന്റെ വീട്ടിലൊക്കെ ഇതെ പോലെ പഞ്ചായത്തിന്റെ ഏഹ് പിന്നെ ഇങ്ങനെ റോഡ് കൂടൊക്കെ കുത്തിയപ്പോ കണക്ഷന് ഇടട് ഇപ്പടുത്താലേ കിട്ടുവുള്ളൂന്നറ പിന്നെ കിട്ടൂലാന്നറ്ഞ്ഞ്ട്ട് ആ കണെക്ഷന്ട്ത്തിട്ട്ക്ക്‌ണ് പക്ഷെ ഞങ്ങക്ക് അവടെ പിന്നെ ഇഷ്ടംപോലെ വള്ളണ്ട്. ച്ചൊ മലേത്തെ വെള്ളം ഇണ്ട് ഇഷ്ടംപോലെ കെണറ്റിലും ഇണ്ട് വെള്ളം നല്ലോണ്ണം
ഉം ഉം ഉം ഉം വെള്ളം തന്നെ ഒരു ഭാഗ്യാണ് വെള്ളം ഇണ്ടാവാന്നുള്ളതേ വേറെന്തിന്റേം പോലയല്ലല്ലോ വെള്ളം
ആ അതാണ് ഞമ്മക്ക് വീട് വെക്കുമ്പോ തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ടത്
ദ്യം നോക്ക്ണത് വെള്ളാണ് വെള്ളം എവിടെണ്ടോ അവിടെ പോയി കിണറുഴിക്കാണ് നല്ലത്. അല്ല വീട് വെക്കാ നല്ലത് ആഹ് മക്കളാരോ കരച്ചില് കേക്കണ് ണ്ടല്ലോ
അവനെന്തിനാണാവോ കരേണെ അവിടെ മേലെ പോയി കുത്തിർക്കേനു
ആ ആ ആ എത്ര മക്കള്ണ്ട്
രണ്ടാൾ
ആ ആ ആഹ് ആൺകുട്ടിളോ
ഉം അ ആൺ കുട്ടിളാണ് അതന്നെ എപ്പഴും വികൃതി പഠിച്ചോ ഒന്നിലെത്തിട്ടുള്ളൂ
ആ ആ ആ ആ
പറയേണ്ട ഓലെ വൃകൃതി ഓലടി തെരക്കുംവക്ക നേരെ ങ്ങട് വെള്ത്താ തുട്ങ്ങി പിന്നെ സ്കൂൾ വിട്ട് വന്നാ
ആഹ ഹ് ഹ്
ത്രള്ളൂ മറ്റെ ചെറ്താണ് പറഞ്ഞാലും കേക്കൂല.
മ്മ് മ്മ് അന്തറിയോ
എന്താ പ്രശ്നം
അതെന്താറിയോ പെൺകുട്ടിളെ പോലെ ആവില്ലല്ലോ ആൺകുട്ടിയെൾ വികൃതി കൂടുതലയിക്കാരം
ഉം കാര്യൊന്നും പറയില ഇങ്ങെനെ ചൂണ്ടിക്കാണിച്ചു തേരും അവുക്ക് പറയുന്ന ഒന്നും മനസ്സിലാവൂല്ല ശരി
ആഹ ആഹ ആഹ
അതോ കര്ഞ്ഞ്ങ്ങോണ്ട് പറയുള്ളൂ ശെര്ക്ക്
അങ്ങനെ കരിയുംല്ലേ കാട്ടിക്കഴിഞ്ഞാല് ഉം ഉം ഉം പഠിക്കലൊകെ കഴിഞ്ഞൊ അപ്പൊ
അവിടെ നാളെ ലീവേലെ സ്കൂൾന്ന് പഠിക്കായിരുനെട്ടോന്നുമില്ല ക്രയോണ് ഇൻ്റെടുത്തൊന്നുല്യ ഇവിടെ ഇൻ്റെ ക്രയോണ് ഇനികെൻതിനാണ് എടാവൻ്റെ ക്രയോണ് നാലോട്ടല്ലെ കൊണ്ടയിന്ന് ഉം
സ്കൂൾള്ള ദിവസം പഠിക്കാൻ ഇരിക്കും
പേന്നെല്ലേ ക്രയോണ് എവിടെ ഇക്കറിയില്ല ഞാൻ എടുത്ത് വച്ചിട്ടില്ലല്ലേ അയിന് ആഹ ആന്താക്കണ് തല്ലും ഇതാക്കണ് അൻ്റെ ക്രയോൺ ഇതല്ലേ ആയ്യിൽണ്ട് ആ കവറിൽണ്ട് ആഹ അതെ പിന്നെ സ്കൂളില് പിന്നെ കുട്ട്യേൾക്ക് പിന്നെ ചിത്രം വരക്കാൻ ഇതിനും മിന്നാമിനു ഞ്ഞന്ന് പറഞ്ഞേരു പ്രോഗ്രാം ഇത്ണ്ട് ബുക്ക് കളിക്കുടുക്കന്റെമതിരത്തെ ബുക്ക് കിട്ടും. പൈസ അടച്ചാല് മാസത്തിലൽ വെരും അപ്പൊ അവ അവരിന്ന് അതിന്റെ കൂടെ കോറേ ക്രയോണും, ഇറൈസറും പെൻസിലും ഒരു ചിത്രം വര്ക്കണേ ബുക്കും അതൊക്കെ കിട്ടിക്ക്ണ് ഇന്ന് അപ്പത്ന് സ് കൂൾ വിട്ട് വന്നപ്പോ തുടങ്ങിക്ക അപ്പൊ ഞാനത് ഇട്ത്ത് പോ ഇഷ്ട പാർത്തച്ചേ ആ ക്രയോണ് സ്കൂൾക്ക് എന്നും വേണം ക്രയോണ് അത് എട്ത്ത്ട്ട് വെറ്തേ പെയിന്റൊട്ക്കും ക്കനെ പാണി പെയിന്റോട്ട്ക്ക് അയിക്ക് ഞാനെട്താൽ പറ്റില്ല അപ്പ അത്. ഇന്റെന്ന് നല്ല അടി കിട്ടി പറഞ്ഞ കേക്കഞ്ഞിട്ട് ഓൻ നാശാക്കി കളയാണ്ണീ അതാ ണെ
ആഹ് ആഹ് ആഹ് ആ
ആഹ് ഓൻക്കങ്ങതന്നെണ് കണ്ടാ പിന്നെ അത് മൊത്തം ഇട്ത്തിട്ട് ഇങ്ങോട്ട് എല്ലരെ പോലാക്കും ഒരാവശ്യത്തിന് പ്ത്തെരഞ്ഞാ സാധനം ണ്ടാവൂല
ഇണ്ടാവൂല അതിനെങ്ങനെ അറിയോ കുട്ട്യാളാ നിശ്ചിത സമയം കഴിഞ്ഞ് കിട്ടണം മ്ഹ് ആ പ്രായട് കഴിഞ്ഞ് കിട്ടണം ഉമ് പിന്നെ ഓല് ഓലെ സാധനങ്ങൾ സൂക്ഷിക്കാൻ തൊടങ്ങും ആഹ് പിന്നെ നമ്മള് വാങ്ങി കൊട് കൊടുത്തുട്ടും കോയങ്ങും അതാണളേ പ്രശ്നം
എത്ര ശ്രമിച്ചിട്ടും കാര്യല്ല വാങ്ങി വാങ്ങി വാങ്ങി ചടക്കാണ്
അതെ ഈ പെൻസിലും അങ്ങനെയല്ല പോകുമ്പോ കൊോ പിന്നെ തിരിച്ച വരുമ്പോണ്ടാവോ ആ ഒരു പ്രായത്തിലേ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും
ആഹ് അങ്ങത്തെന്നേണ് എത്ത എ ഇന്ന് സ് പിന്നെ മായ്ക്ക ടവറായാലും പെൻസിലായിട്ട് എന്നും കൊടു അത് സ്കൂളിൽ കളഞ്ഞിട്ട് വരാ എത്ര വാങ്ങി വാങ്ങി ച്ചട
ആഹ് ആഹ് ആഹ് അങ്ങനെ തന്നെ പിന്നെ ഓരോരോ സാധനങ്ങ സൂഷിക്കലൊടങ്ങും കുട്ടികൾ മറ്റേ കുട്ടികൾ എടുക്കും ചെയ്യും ഇവര് കളയും ചെയ്യും അങ്ങനെയെ ണെ ആർക്കും ആർക്കും അറിയാ അറിയാളേ അന്തം വെക്കൂല കേടര്ത്തും ചെയും
അതൊ ര് കൊണ്ടന്നിട്ടുണ്ടാവല വെയ്സ്റ്റ് ഇടും ഇണ്ടാവൂല വീട്ടില എത്ത്മ്പോ സാധനം ഇണ്ടാവൂല്ല
അതന്നെ നിങ്ങൾ പിന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കാനായോ
ഉമ് ഇല്ലേ ഫുഡോടുക്കാനായി ട്ട്ന്നുല്ല അവര് അങ്ങനെ സ സമയാവുമ്പ ആടെ കയ് ക്യു ല്ലാതെ എല്ലരും വെക്കുമ്പോ
ആഹ് ആഹ് ആഹ് ന്നാ ആയിക്കോട്ടെ ഓകേട്ടോ
ആഹ് പത്തിൻറ്റായോ ഓക്കെന്നാ
ആഹ് ആഹ്